ഇപ്പണ്ടോ-
ആഹ് ആഹ് കേൾക്കാൻ പറ്റുന്നുണ്ട് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ?
ആഹ് ആഹ് മഴയൊക്കെ ഉണ്ടോ അവിടെ?
ഇല്ല ഇന്ന് ഇവിടെ മഴ ഇല്ല ഇപ്പൊ രണ്ട് ദിവസായിട്ട് മഴ ഇല്ല മഴ കൊറവാണ്.
ആഹ് വെയിലാണല്ലേ ഇവിടെയും ഇന്നലെയൊന്നും മഴയില്ലായിരുന്ന് ഇന്ന് രാവിലെ നല്ല മഴക്കോള് വന്നിട്ട് ഇപ്പൊ നല്ല വെയിലാണ്
ആഹ് ആഹ് പെയ്തിട്ടില്ല അല്ലെ മഴ
ഇല്ല ഇല്ല ഇന്നലെ രാത്രിയൊന്നും പെയ്തില്ല ഇന്നലെ രാവിലെയും പെയ്തില്ല. സാധാരണ രാത്രിയാണ് പെയ്യാറ് ഇന്നല്ല രാത്രിയും പെയ്തിട്ടില്ലായിരുന്നു.
ആഹ് ആഹ് ഓക്കെ
പിന്നെ നിങ്ങളവിടെ കൃഷിയൊക്കെ ചെയ്യാറുണ്ടോ?
ആഹ് കൃഷി അങ്ങനെ പുറത്തേക്ക് വിൽക്കാനുള്ള രീതിയില് കൃഷി ചെയ്യാറില്ല. ഇവിടെ വീട്ടിലെ ആവശ്യങ്ങൾക്കുള്ള ചെറിയ രീതിയിലൊക്കെള്ള വാഴപ്പഴം അതുപോലെ വെള്ളരി കുമ്പളം
ആഹ് വെള്ളേരിയൊക്കെ കൃഷി ചെയ്യുംല്ലേ.
അഹ് അഹ് ഇപ്പോ വെള്ളരി വിളവെടുപ്പ് കഴിഞ്ഞിട്ട് വിളവെടുപ്പ് എന്ന നമ്മള് കൊറേ ഒന്നും ഉണ്ടാക്കൂല നമ്മളെ വീട്ടിലെ ആവശ്യത്തിന് മാത്രം കൊറച്ച് നമ്മളെ അടുക്കളത്തോട്ടത്തില് കൊറച്ച് മാത്രം കൃഷി ചെയ്യാറുള്ളൂ.
ആഹ് ആഹ് വെള്ളരി പിന്നെ എന്തൊക്കെയാണ്?
കുമ്പളണ്ട് മത്തന്. അതുപോലെ പിന്നെ കൈപ്പങ്ങ കൈപ്പങ്ങന്നെല്ലേ നിങ്ങളെ അവിടെ പറയ.
ആഹ് കഴുത്തങ്ക കഴുത്തങ്കേന്ന്.
ആഹ് ആഹ് ആഹ് അതൊക്കെണ്ട് ഇപ്രാവശ്യം കൊറെ ഉണ്ടായി. ണ്ടോ ഞങ്ങള് കൊറേണ്ടായപ്പോ അങ്ങനെ അയ അയൽവാസികളെ വീടുകളിലേക്കൊക്കെ കൊടുത്തു.
ആഹ് ആഹ് കഴുത്തങ്ങ നിങ്ങൾ എങ്ങനെയാ തോരൻ വെക്കാണോ ചെയ്യുന്നേ.
ആഹ് അങ്ങനെ തോരന് തോരൻ വെക്കും ചെയ്യും പിന്നെ ഒരു കടായി ഒക്കെ പോലെ പുളിങ്ങന്റെ നീരൊക്കെ ആക്കിയാണ്ട് ആഹ് ഒരു രീതി
എങ്ങനെ നമ്മളെല്ലാ ഉം സാമ്പാർ കണക്ക് അങ്ങനെയാണോ.
അല്ല അതെങ്ങനെച്ചാല് ഏഹ് ആദ്യം ഉള്ളി വല്ലിയുള്ളി ചെറിയുള്ളി വാട്ടും. എന്നിട്ട് അതിലേക്ക് വല്ല്യുളി ഇട്ട് പിന്നെ അതിലേക്ക് എഹ് വെളുത്തുള്ളി ഇഞ്ചി ഒക്കെ ചതച്ചിടും. എന്നിട്ട് ആവശ്യത്തിനുള്ള തക്കാളി അരിഞ്ഞിടും പച്ചമുളക് ഇടും കറിവേ പ്പിലയിടും എന്നിട്ട് അതിലേക്ക് പുളിങ്ങന്റെ നീര് ഒഴിക്കും.
ഈ തക്കാളി ഇടയും ചെയ്യും പുളിയുടെ നീര് ഒഴിക്കും അല്ലേ.
ആഹ് ഒഴിക്കും ചെയ്യും പിന്നെ അഹ് നമ്മൾ എരിഞ്ഞ് വെച്ച കഴ്പ്പങ്ങ ആഹ് കുക്കറിലാണ് ഇതൊക്കെ ചെയ്യുന്നത് അതിലേക്ക് ഇട്ടിട്ട് കുക്കർ ഒരു അഞ്ച് ആറ് വിസില് കൂക്ക് വരുന്നത് വരെ വെയിറ്റ് ചെയ്യും. അപ്പോ തന്നെ നന്നായിട്ട് ഒട ഒടഞ്ഞു വന്നിട്ടുണ്ടാവും. പിന്നെ നമ്മള് കൈല് വെച്ച് നന്നായി കുത്തി ഉടച്ചതിന് ശേഷം
ഓ നല്ല ഉടക്കും അല്ലേ.
ആഹ് ആഹ് നന്നായിട്ട് ഉടക്കും. അപ്പോ അങ്ങനെ ചെയ്യുമ്പോ ആഹ് കയ്പങ്ങന്റെ കയ്പ് ഏകദേശം ഒക്കെ പോവും.
കയ്പ്പക്കന്ന് പറയണത് കഴുത്തങ്കാണോ അതോ പാവക്കാണോ ഉദ്ദേഷിക്കുന്നത്.
കയ്പ്പങ്ങ കയ് പാവയ്ക്കല്ല.
അതായത് അതിന്റെപ്പോ ഈ മുകൾ ഭാഗത്ത് ഇത്തിരി വെള്ള അങ്ങനൊക്കെ ഉള്ളതാണോ?
ആഹ് ഒരു മുള്ള് മുള്ള് പോലെയൊക്കെ.
ആഹ് ഓക്കെ ഓക്കെ.
ആഹ് നിങ്ങളവിടെ കൃഷികളൊക്കെ ഉണ്ടോ?
നമ്മുടെ ഇവിടെ പയറ് പാവല് പിന്നെ ഈ ഉണ്ട മുളകില്ലേ നമ്മള് കറിയിലൊക്കെ ഇടുന്ന നല്ല മണള്ള മുളക്.
ആഹ് ആഹ്.
അതുണ്ട് പിന്നെ എന്തോ തക്കാളിക്ക് നട്ടിട്ട് അതൊന്നും പൂവിങ്ങനെ വരുന്നതേ ഉള്ളൂ, കായ്ച്ചിട്ടില്ല.
ആഹ് ആഹ്
ആഹ് പിന്നെ വഴുതനങ്ങ്യ നല്ല മ്മ കൃഷിഭവനന്ന് കൊറെ തൈകളൊക്കെ കിട്ടി പിർ അത് നല്ല തൈകളായിരുന്നു വൈതനങ്ക തന്നെ നമ്മളെ കൈയിടെ അത്ര ഉള്ളു നല്ല വലുപ്പത്തിനുള്ള നല്ല വൈതനങ്ങ ഒക്കെ ആയിരുന്നു.
ഓ ഓ അപ്പൊ നിങ്ങള് ഉം വീട്ടാവശ്യത്തിൻ ഉപയോഗിക്കാറ് ഉള്ളതാണ് അതോ പുറത്തേക്ക് വിൽക്കാറുണ്ടോ?
നമ്മള് പാവക്കി പച്ചമുളകൊക്കെ കടയില് വിറ്റിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യ ഒക്ക ഒരു പത്തയ്യായിരം രൂപയോളം നമ്മള് മുളകുണ്ടല്ലോ ഉണ്ട മുളകൊക്കെ വിറ്റിട്ടുണ്ടായിരുന്നു.
ആഹ് ആഹ് ഓക്കെ
വേറെ അങ്ങനെ പാവക്യ ആഹ് കടേൽ ഇങ്ങനെ കൊടുത്ത് പൈസ കിട്ടിട്ടുണ്ട് പയറൊക്കെ കുറച്ച് നമ്മുടെ വീട്ടാവശ്യത്തിന് മാത്രേ കിട്ടിട്ടുള്ളൂ.
ആഹ് ആഹ് ഒ
നമ്മടെ വീട്ടാവശ്യത്തിൻ വേണ്ടി നട്ടത്താണ് പിന്നെ അധികം വരമ്പോഴത്തേ കീ നമ്മള് കടയിൽ കൊടുത്തത്രേ ഉള്ളൂ
അഹ് അഹ് ഓക്കെ പിന്നെ എന്താ വീട്ടിൽ തെങ്ങൊക്കെ ഉണ്ടോ?
തെങ്ങ്ണ്ട് തെങ്ങ് വാഴ മാവ് അതൊക്കെ ഉണ്ട് അവിടെയോ?
ആഹ് ഇവിടെയുണ്ട് തെങ്ങ ഒക്ക ഉണ്ട് അപ്പൊ ഇങ്ങള് വീട്ടിൽ ആവശ്യത്തിലുള്ള തേങ്ങ വെളിച്ചെണ്ണൊക്കെ വെളിച്ചെണ്ണക്കുള്ള തേങ്ങൊക്കെ വീട്ട്ന്ന് കിട്ടോ
ഇല്ല വെളിച്ചണെ അങ്ങനെ കിട്ടത്തില്ല മുമ്പക്ക് നമ്മൾ ആട്ട് വരുന്നു എൺ തേങ്ങ ആട്ടിയാണ് എടുത്തിരുന്നു പക്ഷെ ഇപ്പൊ ഒരുപാട് തെങ്ങിന്റെ ഒക്കെ മണ്ട പോയി അപ്പൊ പിന്നെ നമ്മക്ക് വീട്ടാവശ്യത്തിന് തന്നെ തെകയത്തില്ല പൊവർച്ചൊക്കെ നമ്മൾ പൊർത്ത്ന്നായിരിക്കും വാങ്ങിക്കുന്ന
ഓഹ് ഓഹ് അപ്പൊ വെളിച്ചണ്ണ ഒക്കെ പുറത്ത്ന്ന് വാങ്ങാ
ആഹ് വെളിച്ചെണ്ണ പൊറത്തുന്നാണോ വാങ്ങുന്നത് പക്ഷേ നമ്മളെ വീട്ടാവശ്യത്തിനുള്ള തേങ്ങനെ കിട്ടത്തില്ല പൊറത്ത്ന്നാ തേങ്ങ വാങ്ങൽ തേങ്ങ അധികഉണ്ടങ്കി നമുക്ക് ഓണക്കാൻ പറ്റതൊള്ളൂ.
ആഹ് ആഹ് ശരി ഞങ്ങൾ ഇവിടെ ഞങ്ങ തേങ്ങാ വെളിച്ചെണ്ണ ഞങ്ങൾ വാങ്ങാറില്ല നമ്മുക്ക് ഇവിടെ ആവശ്യത്തിനുള്ളോക്കെ നമുക്ക് കിട്ടും. പിന്നെ വെളിച്ചെണ്ണ ആഹ് ആഹ് ആഹ് നമുക്കിപ്പോ ഒരു പത്തിരുപതത്തഞ്ച് മുപ്പത് കിലോനൊക്കെ വെളി ച്ചെണ്ണ നമ്മുക്ക് ആട്ടുമ്പോ കിട്ടും അപ്പൊ നമ്മളപ്പോ ആഹ് തെങ്ങ് ഒരുപാട്ണ്ട്
ആഹ് ആഹ് ആഹ് ക്ഷെ അദാവുമ്പോ നമക്ക് ക്ക്‌ വിശ്വസിച്ച് യൂസ് ചെയ്യാ ഇത് നമ്മള് യൂസയ്യോങ്കിലും നമുക്ക് പേടിയോടെയല്ലേ നമ്മൾ യൂസ് ചെയ്യുന്നത്
ആഹ് അതെ പൊറത്ത്ന്ന് വാങ്ങുബം ഏത് തരം വെളിച്ചെണ്ണാണ് എന്തൊക്കെയാ കലർത്തി വെളിച്ചെണ്ണ നമുക്ക് കിട്ടണന്ന്റിയില്ലല്ലോ.
ആഹ് അതാണ്
ഉം പിന്നെ ഇപ്പൊ മാങ്ങ സീസൺ ക്കല്ലായിരുന്നോ മാങ്ങക്കെ ഉണ്ടായിരുന്നോ?
ആഹ മാങ്ങഒക്കെ ഉണ്ടായിരുന്നു മാങ്ങ നമ്മള് കൊറച്ച് മാങ്ങഒക്കെ പൊറത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു.
ആഹ് ആഹ്
രണ്ട് മൂന്ന് മാവുണ്ട് അതില് രണ്ട് മാവക്ക്‌ നല്ല ഇഷ നണം കായ്ക്കും. രൺ ഒരു മാവ് ഏഹ് മുമ്പേ കായി ക്കുന്നേയാണ് പിന്നെ വേറെ രണ്ട് മാവ് ഇപ്പ കഴ്ച്ചതാണ് അതില് ഒരു മാവിൽ തോണേ കാഴ്ച്ചോളു ഒരു മാവിൽ ആദ്യായിട്ട് കാഴ്ച്ചല്ലേ ഒന്നോ രണ്ടോ ഒക്കെ ഉണ്ടായിരുന്നു
ആഹ് ആഹ് അപ്പൊ ആഹ് നിങ്ങൾ എന്തെലും വെറൈറ്റി വിഭവങ്ങളൊക്കെ ഉണ്ടാക്കിരുന്നോ മാങ്ങ ഉപയോഗിച്ച്
അങ്ങനെയൊന്നും ഉണ്ടാക്കിയില്ല മാങ്ങ സാധാരണ ഞങൾ പഴുപ്പിച്ച് കഴിക്കും ജ്യൂസ് അടിക്കും അങ്ങനെയൊക്കെ ചെയ്തായിരുന്നു അവിടെ
ആഹ് ആഹ് ഇവിടെ ഞങ്ങൾക്ക് ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു പഞ്ചാര മാ മാങ്ങന്റെ മാവുണ്ട് അപ്പൊ ഇപ്രാവശ്യം അതിമേ നിറയെ കായ ഉണ്ടായിന് അപ്പൊ ഒരു ദിവസം കുഞ്ഞു മാങ്ങ ആഹ് ചെറിയ മാങ്ങ നല്ല മധുരമുള്ള
ചപ്പി കുടിക്കുന്ന അതോ
ആഹ് ആഹ് ആഹ് അതന്നെ അതന്നെ
ആഹ് ഓക്കേ ഓക്കെ
ഇപ്രാവശ്യം ഒരുപാടുണ്ടായിനി അപ്പൊ ഞങ്ങള് ഒരു ദിവസം തന്നെ കുറേ കിട്ടും നമുക്കൊരു ചാക്കിന്റെ പകുതിയോളൊക്കെ കിട്ടും
ആഹ് ആഹ് ആഹ്
ഒരു രണ്ട് മൂന്നാല് പ്രാവശ്യം മാങ്ങ ശർക്കരയൊക്കെ ഇട്ട് പിഴുങ്ങി പിഴുങ്ങിരുന്നു
എന്നിട്ടെന്താ ചെയ്യാ
ആഹ് മാങ്ങി മാങ്ങ നമ്മള് എടുക്കു അതിന്റെ ബേക്ക് ഭാഗൊക്കെ ചെത്തി കളഞ്ഞ് വരയിട്ട് ശർക്കര ഇട്ട്ട്ട് അത് വേവിക്കും നല്ല രസമാണ് എന്നിട്ട് കുറുക്കി എടുക്കും കുറുക്കി എടുക്കും അടുപ്പിൽ വെച്ച് കുറുക്കി എടുക്കും
ആഹ് എന്നിട്ട് കഴിക്കാ വെറുതെ മാങ്ങയും ശർക്കരയും മാത്രല്ലേ
ആഹ് ആഹ് അത് കഴി കഴിക്കാൻ നല്ല രസമാണ്
ഞാൻ ചോദിക്കട്ടെ നമ്മള് ഈ മാങ്ങ ചെത്താണ്ട് തൊലി മാത്രം കളഞ്ഞി- -ട്ടിടുവല്ലേ
ഈ തോ ഈ തോലി ഒന്നും കളയില്ല
തൊലി കളയുന്നില്ലേ
ഏയ് തൊലിയോടക്കെ അത് ഒന്ന് ഉണ്ടാക്കി നോക്കിയാണ്ടി നല്ല ടേസ്റ്റ് ആണ്
അതായത് നം ഈ മാങ്ങയുടെ കോർത്ത് എല്ലാം കൂടെ ചേർത്തിട്ടാണോ വെക്കുന്നെ
ആഹ് എല്ലാതും മങ്ങയുടെ മൊത്തത്തിൽ ഉപയോഗിക്കും നമ്മള് അഹ് അതിന്റെ ബേക്ക് ഞെട്ടിയുള്ള ഭാഗം മാത്രം ചെത്തി കളഞ് ഒരു ഒന്ന് രണ്ട് വര ഇട്ട് കൊടുക്കും
ആഹ് ആഹ്
ഉപയോഗിച്ച് എന്നിട്ട് ശർക്കര നമ്മള് ഉരുക്കാൻ വെച്ചുല്ലോ ചില സമയത്ത് ഉരുക്കി പരാറുണ്ട് അല്ലെങ്കിൽ അയിലെന്നെ ഇട്ടാ മതി അയിലെന്നെ ഇടുമ്പോ മാങ്ങയിലുള്ള വെള്ള- ങട്ട് പുറത്തേക്ക് വരും അത് പോലെ ശർക്കരയും ഉരുകി വരും എന്നിട്ട് അതങ്ങ് ആഹ് മാങ്ങ ലുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുത്താല് നല്ല ടേസ്റ്റ് ആണ്
ഉം ഉം അപ്പഴേ യൂസ് ചെയ്യാ തണുത്തിട്ടാണോ യൂസ് ചെയ്യുന്നത്
ആഹ് തണുത്തിട്ട് ചൂടാറിയതിന് ശേഷം നമുക്ക് യൂസ് ചെയ്യാം പിന്നെ വേണെന്ന്ണ്ടെ ഫ്രിഡ്ജിൽ വെച്ച് കുറച്ച് കാലം നമുക്കത് സ്റ്റോർ ചെയ്ത് വെക്കുകയും ചെയ്യാം ഒരു- ഒരു മാസത്തോളം നമുക്ക് എടുത്ത് വെക്കാനും പറ്റും
ആഹ് ആഹ് മാങ്ങയെ ഒള്ളൊ അവിടെ അതോ വേറെ മാങ്ങയൊക്കെ ഉണ്ടോ അവിടെ
ആഹ് വേറെ മാങ്ങയുണ്ട് വേറെ നമ്മള് കടയിൽ നിന്ന് വാങ്ങുന്ന രീതിയിലുള്ള മാങ്ങയൊക്കെ ഉണ്ട്
ആഹ് ആഹ് ആഹ്
ഏകദേശൊക്കെ തീർന്ന്ട്ടോ പഴ്ത്ത് തീർന്ന്.
ആഹ് നമ്മളവടിം കഴിഞ്ഞ് ഇനി ഇല്ലാ തീർന്നെല്ലാം. ഒരുമിച്ച് പറിച്ചതാണ് മാങ്ങേ എല്ലാം ഒരുമിച്ചങ്ങ് പഴ്ക്കും അതാണ് പ്രശ്നം.
ആഹ് ആഹ് പിന്നെന്താ വേറെന്തെക്ക്യെ ഫലവൃക്ഷ തൈകള്ണ്ടോ റംമ്പൂട്ടാനങ്ങൻ
വേറേ റമ്പൂട്ടാന് നമ്മളെ വീട്ട്ലില്ല അപ്പർത്തക്കെണ്ട് നമ്മളെ വീട്ട്ല് നട്ട്ട്ട് അത് കൊറച്ച്ങ്ങനെ നട്ട ടൈമില്ള്ള ഒരു വളർച്ചയെണ്ടാര്ന്നൊള്ളു പിന്നെ അത് ഏഹ് അങ്ങ് ഒണങ്ങിപ്പൊയി വെള്ളം ഒഴിച്ചിട്ടൊന്നും ഒരു കാ രണ്ടോ മൂന്നോ ടൈം ഇത്പോലെ വാങ്ങിച്ച് വച്ചതാ പക്ഷേ വല്തായില്ല.
ആഹ് ആഹ് ഒക്കെ ഇവടിണ്ട് ഇവടെ റംമ്പൂട്ടാന്ണ്ട്. റംമ്പുട്ടാനിപ്പോ ഇപ്പൊ പഴ്ക്കാൻ തൊടങ്ങിവടെ. മഞ്ഞകളറിൽള്ള റംമ്പൂട്ടാനാണ് കൂടുതലിണ്ടായെ അല്ല മഞ്ഞ കളറുള്ള റംമ്പൂട്ടാൻ റെഡ് കളറിലിള്ള ത്ണ്ട് പക്ഷെ അത് കായ്ച് പഴ്ത്തിട്ടില്ലപ്പൊ.
ഈ റംമ്പൂട്ടാനില് വരിക്കയും കൂഴ അങ്ങനെക്കില്ലേ അത് നിളവി വെര്ന്നതൊക്കെണ്ടല്ലോ അവടെ നി പിന്നങ്ങൻത്ത്യാണോ?
എങ്ങനത്തത് മൻസ്സിലായില്ല.
അതായത് ഏഹ് ചെലത് നമ്മളിങ്ങനെ കടിക്കുമ്പെഴത്തേക്ക് ആഹ് ഇങ്ങനെ ഫുള്ളെളവി വരത്തില്ലല്ലോ.
ആഹ് ആഹ് അതാണ് ഇവടെള്ളത് മഞ്ഞ റംമ്പൂട്ടാനെന്ന് പർഞ്ഞേ അങ്ങനെ എളകി പോരുന്നതാണ് ആഹ് ആഹ് ന നല്ല മധിര്വാണ്.